ആഹ് കേൾക്ക്ണ്ട്
ഏഹ് എന്താ പണി
അഹ്
തെരക്കിലാണോ ഹലോ
ഏ ഒക്കെ നല്ലേ
ഉം കുട്ട്യോള് പൊറത്തല്ല ഒരാളിപ്പോ നെലോലിച്ച് അടു വന്ന്ണ് ആഹ് റീഫു വണ്ടി റിഫ വണ്ടി വന്നീലറിഞ്ഞാണ്ട് വന്നിണ് ആഹ് മാങ്ങൻ്റണ്ടി
അഅ് ഞാനിനിയിപ്പ നോമ്പല്ലേ അതോണ്ട് ഞാന് ജ്യൂസടിക്കാൻ വാണ്ടീട്ട് എടുത്ത് വെച്ചതേനു അത് ഓന് ഒന്ന് ഓനോട് തുവെ ഒന്ന് ആയിശെ എട്ത്ത്ണ് അപ്പൊ ഞാ ആയിശാൻ്റതിന് പുട്ച്ചൽച്ച്‌ മാങ്ങിട്ത്തു കൊണ്ടോയി എട്
ഏഹ് കണ്ണ് കൊടുത്തിട്ട് മായീല്ലെല്ലോ അപ്പൊ പിന്നെ ആഹ് ആന്റിന്ന വാണോർന്ന്പർഞ്ഞൊലൽച്ച
കണ്ടി പൈമ തീരാനായിനല്ലോ അ അട് കൊടുത്താ പോരെന്നാല്
അത്പ്പോ അത് അന്റെ ആയ്ഷകൊട്ത്ത്
ഉം ആയിഷാൻ്റെത് ഞാൻ മൗ പോയി ഫ്രിഡ്ജ് കൊണ്ടേച്ച്
ആഹ് അതാണ് അപ്പൊ പിന്നെ ഓക്ക് കിട്ടേണ്ടിരും ആഹ് പിന്നെ ഒരാക്ക് ആവശ്യം ഇള്ളചുമ്പോ പിന്നെ ഒല്ക്കും മാണ്ടിരും
ആഹ് ചെറിയ മാങ്ങയാ എവിട്ന്നാ കൊണ്ടന്നെ അറിയില്ല ചെറിയ നല്ല മ മധുരണ്ട്ട്ടോ ജ്യൂസിന് പറ്റിയ മാങ്ങ പാല് ഇ ഇല്ല അടിച്ചാന് അപ്പൊ ഇനി നാളടിക്കാലോ
രസണ്ടാവും മാങ്ങക്കെപോയെ ഇപ്പൊ മാങ്ങ ഇണ്ടാവുല അങ്ങാടിലൊക്കെ നല്ലോ ഉണ്ടാവല്ലോ മാങ്ങ
ആ അതെന്നെ ഇത് തൂങ്ങി തൂക്കി വാങ്ങിയാവന്നണ്ട് നല്ല മാങ്ങ
ഏ ബാവ പറഞ്ഞ് എല്ല ഇപ്പൊ മത്തിയൊക്കെ മത്തിയൊക്കെ എറങ്ങണില്ലോയ്ച്ച് വാവേയെ ആഹ് മത്തിണ്ട് മത്തിക്കിപ്പൊ വെല കൂടുതലായി മത്തി കിട്ടാനും ഇല്ല്യ ർത്ത് ഞാൻ
ആഹ്
അപ്പൊ ആ അപ്പൊ വാവ പറീനിണ്ട് ആ ഈ വൈകുന്നേരായപ്പോ ഇറങ്ങണ്ടെല്ലോ അപ്പൊകിട്ട്ന്ന് പറഞ്ഞ് അപ്പൊ ഈ വൈകുന്നേരം മഗ്‌രിബ മയ്രിബ് നിസ്കരിച്ചിട്ട് അങ്ങാടിയിലൊക്കെ ഇണ്ടാവോലോ ഇങ്ങനെ ബിക്ക്ണ് ആഹ് അപ്പൊ ആദെ കുറവുണ്ടാവും പറഞ്ഞ് പിന്നെ മോനിനോട് മോനുൻ്റട്ത്ത് പറഞ്ഞയ്ച്ചാണ്ടി പറഞ്ഞിന്നോട് വേറെ മോന് നോമ്പാറ പോവാ വാ ർഞ്ഞപ്പൊ റിയ ഓനോട് അങ്ങാടി പോയിട്ട് ഒന്നൊക്കെ പയി ജ് ആ വാണ്ടി ആൾക്കാരെക്കൊന്ന് പെരി കുത്ർക്കണ്ട. ഏഹ് അഹ് നല്ലാൺല്ലോ ആൾക്കാരെക്കൊന്ന് അം അംസാരം തൊക്കെ ണ്ടായാല്
ആഹ് ഓനോട് പർഞ്ഞോക്കി ഓൻ കേക്കായി ഒന്നുംണ്ടാവ് ല
ആഹ് ആട പോയാ ങ്‌ നിക്കണ്ട്യരു. നിക്കുമ്പോ അയിന്റെടേ കണ്ണും പ്പം വാങ്ങേണ്ട്യരും ആഹ്
മാ ഉം ന്നലെ പ്പം മീന് കൂട്ടാന് മീന് വാങ്ങാൻ പറഞ്ഞപ്പളേ കു ഞ്ഞിപ്പ പർഞാതിരി മീൻ വാങ്ങണ പൈസക്ക് ബിരിയാണ്യോ മന്തി ഏതേം മാങ്ങാർഞ്ഞ്
അതെ
ആഹ് നല്ല വെലേണ് മ മീന് നെ. ഓം ഇന്നലെപ്പം മിനിഞ്ഞാന്ന് പ്പം മ ത്യാങ്ങിയിട്ട് ഉച്ചക്കും രാത്രിക്കുംല്ലേ ഉള്ളേഞ്ഞി. കണക്കല്ലേഞ്ഞോ
ആഹ് ഞാൻ പർഞ് എല്ലാ ഉണ്ട മത്തിയാണേ. പൻന്നീനെക്കെ ഇണ്ട് അർഞ്ഞണ്ട് ബാവനോടേ ആഹ് നല്ല ഉണ്ട മത്തിയാ നല്ല ഏഹ് നല്ല നെയ്യ് അയ്യു ഉണ്ടാവും നല്ല രസണ്ടാവും
ആഹ് കറിക്കാല്ലതാ ഉം
കുഞ്ഞിപ്പ വിളിച്ചീഞ്യോ പോയിട്ട്!?
ആഹ് ഇപ്പം മെസേജ് അയ്ച്ചിന് അപ്പം അപ് ഉം ന്താറ്യ അഞ്ചേ കാലാഉമ്പം അങ്ങട്ട് പോവാൻ നിക്കാണ് ആറ്ഞ്ഞു ഇപ്പൊ റൂമിലാ ഇള്ളത് ഔടെ പോയാണ്ട് റൂമ് എടുത്ത് ഒറങ്ങിയേല്ലോ
വേയ് ഔടെ റൂമ്നൊക്കെ അല്ല പൈസ ആവൂലെ
അയിനിണീ റൂമ് ഇട്ക്കാതെ അത്രീം നേരം ഇവ്ടെ നിക്ക ബസ് സ്റ്റൻഡിലൗ ടെം പോയി നിക്കണ്ടെ. ഇത് കട ഒപ്പ് ഔടെ ആ അഞ്ചേ കാലിനത്രെ ഓപ്പൺ ആക്കൊള്ളു അപ്പളേ ഓരെടുത്ത് പോയിട്ട് കാര്യൊള്ളൂ
ഏഹ് അത് ഓ അഹ് ഓല് കച്ചൊ കച്ചോടൊന്നുല്ലേ
ഏഹ് വൈകുന്നേരണത് സമയം വൈകുന്നേരം അഞ്ചണി ഉതല് രാത്രി ഒരു പത്ത് പയ്നൊന്ന് അണി വെരെ അത്രേ ഒള്ളൂ പകലില്ല്യ വൈകുന്നരേ ഒള്ളു ഏ എ ഈ പൊറ്ത്ത് തൊങ്ങ്ണെ ടൈമ് ഇണ്ടാവൊല്ലൊ. ആൾക്കാരൊക്കെ കപ്പ് പാണ്യക്കെ കഴിഞ്ഞപ്പ്
ആഹ് അപ്പോഴാണ് ചായ കുടിക്കാനൊക്കെ
ആഹ് അങ്ങൻത്തതാ അപ്പൊ അഞ്ചെ അഞ്ച് അഞ്ചോ അഞ്ചേ കാലോ എത്തോന്ന് ആവുമ്പെ ഞാൻ പോവാ അങ്ങട്ട് പോവാ നിക്കാണ് റപ്പഞ്ഞപ്പ ഞാൻ പറഞ്ഞ് പേക്കറ്റ് മാങ്ങ്ണ്ട് ഞമ്മക്ക് ടേസ്റ്റോക്കാന്നറഞ്ഞ്. അഹ് അഹ് നടക്കൂല അഹ് കേടരുംന്നറ്ഞ്ഞ് ഞാൻ പറഞ്ഞ് കേടന്നോട്ടെ ഇങ്ങളെന്തായലൊന്ന് വാങ്ങ്യോണ്ടിയ റ്ഞ്ഞ്. ഇന്തായാലും ഇപ്പൊ ഇന്നലെ ഇന്നലെ വൈന്നാരം പോയി ര ഉച്ചാവുമ്പ അവ്ടെ എത്തീലെ. അതേപലെ ഇപ്പം ഇഞവ്ട്ന്ന് ട് പോരുമ്പോ അതേപോലെ ഇവടെ ഇബടി എത്തൂലേ
ആഹ് നമ്മുക്ക് സാധനം കാ കാണാലോ എന്താ സാധനംന്ന് അഹ്
കേടന്ന് വല്യെന്ന് നോക്കാലോ വാങ്ങ്യായാല് രണ്ടീസം മൂന്നീസൊന്നും എടുക്കൂലല്ലോ
ഏ എ ഒ ഓന് ഇപ്പം ബാംഗലൂര്ക്ക പോയെ
ഇല്ല മഹാരാഷ്ട്ര കമിഴ്നാട് അവ്ടെ ഔടെ ഔടൊ ആണ്
ഉം
ആഹ് ആഹ്
ജിത്തുങ്ങ ചോദിച്ചിനെ കേട്ടിനി കുഞ്ഞിപ്പ ബാംഗ്ലൂർക്കാ പോയാ ഇച്ചറീല ഒക്കെ പോയത അറിയില്ല ഒും ജിത്തു ജിത്തേ
ഓൻ ഇന്നലെ വൈന്നേരം ഹി പറഞ്ഞാ മെസ്സജ്ടുന്ന് ഞാൻ പിന്നെ ഈ തിരക്കിലായി ഞാൻ ആട്ട് വിളിച്ചില്ല ആ മെസേജന് റിപ്ലൈ കൊടുത്ത് എവിടെ എത്തി ചോയ്ച്ചു അപ്പൊ പറഞ്ഞ ഞാ ഉച്ചക്കെ എത്തിണ് അപ്പൊ റൂം എടുത്ത് കടന്ന് ഉറങ്ങി ഇപ്പൊ നീച്ചനെ ഉള്ളു ഇഞ് ഒരു അഞ്ചേ കാൽ ആവുമ്പോ അങ്ങട്ട് പോണംന്ന് പറഞ്ഞു
ഭക്ഷണം കഴിച്ചേക്കോ
നോമ്പ് ഒച്ച ഇണ്ടാവൂല ഭക്ഷണം കഴിച്ചണക്കോ അടന്നത്തെ തിന്നണേക്കോ ആ നാളെ നോൽക്കും അറിയില്ല വീട്ടാനല്ലേ കൊറ
ആഹ് വീട്ടാണ്ട് പക്ഷെ ഇങ്ങനെ നടക്കോണ്ടേ പോയിക്കോ ബുദ്ധിമുട്ടേക്കാലും വണ്ടിയിലൊക്കെ പോകുമ്പോ നമ്മള് മുമപ പോയിട്ടുണ്ട് ഭയങ്കര ക്ഷീണീക്കാലും
ആതന്നെ വണ്ടിയിലല്ലേ യാത്ര ചെയ്യുമ്പോ തന്നെ ക്ഷീണ നമ്മള് മുല്ലൻ്റോട്ട പോയ ർമ്മല്ലേ
അങ്ങനെ പോക്പ പോരനാവോ ട്രെയിനാണോ ബസ്സിനാവോന്ന അറിയില്ലല്ലേ
ട്രെയിൻ ബുക്ക് ചെയ്ക്കുന്ന നല്ലത് വാ പറഞ്ഞത് ചോദു നോക്കണം നിങ്ങിനിയിപ്പോ ജനാറില ഇല്ലൽ പോകുന്നാള എന്നാൽ പൈസ കുറയല്ലോ
ആഹ് ഞാൻ വായൽ പോന്നാൽ മതിന്നേല് ആദ്യത്തിലൊക്കെല്ല തിരക്കുണ്ടാവുള്ളു പിന്നെ തിരക്കൊെ ഒക്കെ കുറയും പിന്നെ ആൾക്കാരൊക്കെ അറഞ്ഞാലേ സീറ്റ എമ്പാടും ബാക്കിയ ഉണ്ടല്
കുറച്ചുരംല്ലേ ഇരിക്കാനുള്ളൂ കുറച്ച നേരംന്ന ഒരു പകൽ ന്റെ ഇത്തിരിയല്ലേ ഉള്ളൂ രണ്ട മൂന്നാല് ദിവസം ഒന്നും ഇരിക്കല്ലല്ലോ അപ്പ ഞന റല്ല ഒക്കെ പോന്നാ മതി ചോയിച്ച നോക്കണം ടിക്കറ്റ് ബുക്ക് ചെയ്യണം തൃച്ചിക്ക്ള്ളതിലേ തൃച്ചിന്ന് ഇങ്ങോട്ട് ഉള്ള ട്രെയിന് കയറാൻ പറയാൻ പറഞ്ഞമതിലെ
ആഹ അ പറഞ്ഞാതി
ആ ചോദിച്ച നോക്കട്ടെ കുഞ്ഞിപ്പായുടെ തന്നെ ഈ ട്രെയിന്റെ കണ്ടേ എത്രയും വരുന്ന ടൈം അപ്പൊ കുഞ്ഞി പറഞ്ഞഞ് അതിനൊക്കെ നല്ല പൈസ ണ് കാരണം അപ്പൊ ഞാൻ വിചാരിച്ച ഇയിപ്പ കണ്ട പോലെ വണ്ടിയില് കാറിനായിരിക്കുംന്ന് ആഹ നോക്കീണ് ട്രെയിന് നോക്കീണ് ട്രെയിൻ ആദ്യ നോക്കിയത് അത് മഴ സ്ലീപ്പർ കോച്ച് നോക്കിട്ടായിരിക്കും സ്ലീപ്പർ കോച്ചിന് വില ആവുമല്ലോ സ്ലീ അതിൽന്നെ പോരണന്ന ഇല്ലല്ലോ സ്ലീപ്പറൽ തന്നെ ജനർല്ല പോന്നാ മതിയല്ലോ
ആഹ
ആട്ട് പോകുമ്പോ ക്ഷീണം കുടുങ്ങേണ്ട വിചരിച്ചിട്ടേക്കും ഇപ്പ ഇങ്ങോട്ട് അങ്ങനെ എങ്ങനെും പോന്നാ മതില്ലോ കറികള് ആര കൊണ്ടുവന്നേ
ആ കറിക്കുള്ള ഇത്തൊണ്ടന്ന അവന പറഞ്ഞായി അല്ല പിന്ന ഇപ്പ ഞാൻ പോകണ്ടേ പോഓ പോ ഇക്കള കുഞ്ഞോളും പോയി അപ്പം അപ്പൊ കുഞ്ഞോൾ പോയിന്നട് മുണ്ടാകുളത് മഴ പോകുന്ന അങ്ങടിയ ആമായിട്ട്
നൂർനോ
ആ നൂറിലങ്ങി പോന്നു ഇപ്പ നാളെ അഠിച്ച ഇതിനൊക്കെ പറഞ്ഞയക്കണ അവനെ
ആഹ് ഞാനിപ്പൊ കുഞ്ഞുമമോളാടുന്ന് കൊണ്ടോന്ന പാടിച്ചുന്ന് ഇണ്ടാച്ചു അത് പിന്നെരു രസം കിട്ടിയില്ല എന്നന്നത്തെ നിങ്ങ
അതിനെ പറ്റി നമ്മളാ ശരിയാ ം നമ്മൾ വസ് കൊന്ന ഉണ്ടാക്കണം അന്നെ ടേസ്റ്റ് കിട്ടൂല്ല
ആഹ നല്ല ജീരകട്ടീനിയോ ങ്ങള്
ആ നലചീരം ഇട്ടണ് നലചീര ഇട്ട് അല്ല പെര്ഞ്ചീര ഇട്ട പേര്ജീരകത്തിന്റെ പൊടിയിട്ട്
ഞാനാന്നും ഇട്ടില്ല അതായിരിക്കും അങ്ങനെ എന്നാലും കുഴപ്പമില്ല തക്കാളി കറി ഇന്നാല
ആഹ
മൂനതവ പറ്റില്ലോ മുറിച്ച്
മുറിച്ചോ ആതെന്തേ ഓൻ പയ്ചിണ്ട് ന്ന് പറഞ്ഞു മുറിചെ
ആഹ കൊയ്ക്ക് ബ്ടുന്ന തിന്നീല്ല ോങ്ങനെ കട പോയണ്ട് മതിയങ്ങിട്ടോ മതി എങ്ങിട്ടന്ന്
ഏയ് എവിടെയ പോയി തിന്ന് കാണും അതെ മുച്ച് ഓനൊക്കെ പറയ്പം ഓനൊക്കെ പറയുമ്പോ കടന്നുറങ്ങിയാ മതിയല്ലോ വേറ പണി തുല്ലല്ലോ
ഇല്ല ഇനി ഫോൺ കണ്ട തീർക്കല്ലേ കെടന്നങ്ങാടെ- അപ്പൊ വഴി ഇണ്ടാവും
ഉം പിന്നെ പോലും നോറ്റി വിട്ടാനൊന്നുമില്ല എന്നാലും എന്താ അറില്ലേ ച്ചില്ലല്ലോ പിന്നെ ആഹ്
ഉം ഇപ്പോ എന്തോ ഒച്ച പാട് ഒണ്ടാക്കണ്ടല്ലോ
എത്രനക്ക ആവോ ഇനി ഫോണിന്നു വെച്ചാ ആവും അവൻ ഇവിടെയില്ല ഫോണിനാണോ ആവോ ഫോണും കയ്ക്കല ഉള്ളത്
ഉം എന്താ പറയ്ക പത്ര വാർത്ത എഴുതിയോ കുട്ടികള്
ഇല്ല പത്ര വാർത്ത ഒണ്ട് അയ്നൊന്നും നിന്നില്ല
ഉം ടീച്ചറ് രണ്ടു ദിവസം പത്ര വർത്ത എഴുതാൻ വേണ്ടി പറഞ്ഞീ പിന്നെ അത് ലീവാക്കി എന്താ റിയോ രണ്ടാം ക്ലാസ്സില് ഏത് എയും ബിയൊന്നും പത്രവാർത്ത കൊടുക്കല് തൊടങ്ങി ഇല്ല രതുകൊണ്ട് എല്ലാർക്കും ഒപ്പരം കൊടുക്കാർഞ്ഞ് ഡയറി ന്നെ എയ്തിയാ മതി അർഞ്ഞ്
ഏഹ് പത്രവാർത്ത കൊടുത്തില്ല ഡയറിന്നൊള്ളൂ ഓൻക്ക്‌
അത്‌ കഴിഞ്ഞ് ഡയറി തന്നെ എഴുതാൻ പറഞ്ഞു ഫൈവിന് ഇനിയിപ്പം നാളെ സ്കൂള് ഇല്ലല്ലോ മദ്രാസും ഇല്ലല്ലോ?
ഇല്ലാ
പിന്നെ അതിനുപ്പന്തിനാ
ആഹ് ഒഴിവല്ലേ ജിത്തുന് ജീത്തുന് ട്യൂഷൻ ഉണ്ട്‌ പറഞ്ഞെ ഇന്ന് രാവിലെ മുതല് ഒമ്പത്തര വരെ മുതൽ ആ പന്ത്രണ്ടരേറ്റ് വരെ ട്യൂഷൻ ഇണ്ട്.
പറഞ്ഞെ
ആ പറഞ്ഞയക്ക ഇനിയിപ്പോ ട്യൂഷന് പൈസ കൊടുക്കണല്ലോ ഉച്ച വരയല്ലേള്ളു ഓന്റെ ഓണക്കൊണ്ടിന്നി
ഏഹ് പൊട്ടിം കൊ കൊറവുണ്ടല്ലേ ആഹ് ഓനോട് അധികം അവിടെ മാന്താനും ചോ
ആഹ് ഓന് ഇപ്പം ചൊറിച്ചില് ഇപ്പൊ ചൊറിച്ചിലൊന്നുമില്ല ഓന് ഞാൻ അപ്പം
ആണോ അത് കുട്ടികളോട് പറയും വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണന്ന് പറഞ്ഞ പിന്നെ അത് പ്രശ്നാവും ചെയ്യും
ഇ എന്നാലും പിന്നെ ഒരിതൊക്കെ പറഞ്ഞ് കാണും ചങ്ങായിമാരെക്കെ അറി ഒരാളോട് പറഞ്ഞീനി
ആ മുറിയൊന്നും ഓനെ കാണിച്ചു കൊടുക്കാൻ പറയണ്ട
ടീച്ചറോട് പറഞ്ഞിട്ട ടീച്ചർയില്ലെ ഫോണിലൊന്നും ഇപ്പം ഓന്റ് പേര് എഴുതി ലീവ് കിട്ടണല്ലോ ഈ ഒരു രാ തോലിക്കാരണം അ പോണ്ടികാർക്ക് അറിയ ആനപ്പന്തയാണ് ചെറുകരയിലെ അപ്പെ പിന്നെ അതുകൊണ്ട് വീടാത്തെ
ന്നും പറ്റൂല്ല പിന്നെ ആർക്കെ ഉണ്ടാവും എന്നുള്ള ഒരിത്
ആ ഞാൻ പറയോട് അനക്ക് കൂടെണ്ടായ ആ അനക്ക് കൂടെ ഉണ്ടായ ചടുന്തി ടിചെർമാര് ഞ്ഞ് നോക്കൂലേക്കും ഇപ്പോഴും പറയാൻ പറ്റൂലേ
ആഹ് കുട്ടികള് എവിടെ പോയിന്. അധികം പറയണ്ടേന്ന മുറിയൊന്നും അങ്ങനെ കാണിച്ചു കൊടുക്കാൻ നിൽക്കാണ്ടാന്ന്‌.
ആഹ് ആഹ് പിന്നെ ഉണങ്ങീന്ന് മാറീണേന്ന് പിന്നെപ്പോ കുഴപ്പത്തില്ലല്ലോ പിന്നെ ഇ നമ്മളിപ്പോ ട്യൂഷന്നൊക്കെ പറഞ്ഞ ഉമ്മ ട്യൂഷന് പൈസ കൊടുത്ത് ഇതാക്കണല്ലേ.
അതന്നെ പക്ഷെ എന്നാലും നമ്മള് കാരണം വേറെരാൾക്ക് ഉണ്ട് ഉണ്ടാവണ്ടല്ലോ, അതുകൊണ്ട് കൊറച്ചന്ന് അകലാൻ പറയാ അവനോട് ഉം ആ ആഹ് ശരി